നമസ്കാര
ആഹ് കേക്ക് ല്ലേ
കേക്കുന്നു ഹലോ ആ ഉം
ബ്രോയിടോ
ബ്രോ ഗെയിം കളിക്കാറുണ്ടോ
ആഹ് ഞാൻ കളിക്ക ഈ ഞൻ ഗെയിം കളിക്കാറുണ്ട്
ആഹ്
അതല്ലിത്
സിസ്റ്റം ഉണ്ട വീട്ടി സ്വന്തമായിട്ട് കമ്പ്യൂട്ടറോ പി സിയോ
സ്വന്തായിട്ട് ലാപ്ടോപ്പ് ണ്ട് സിസ്റ്റമെന്ന് പറയാൻ ഒരു സെറ്റപ്പ് എനിക്കില്ല.
ആഹ് വേറെ എന്തൊക്കെയ എങ്ങനാ? ആഹ് എനിക്കൊരു പി എഫ് ഫോർ ണ്ട്.
അഹല്ലേ കൊള്ളാല്ലോ.
അത് കൊറച്ചാ എടുത്തിട്ട് ഇത് മറ്റേ വർശന നമുക്ക് സീ ഡി ഇടാനായിട്ടുള്ള ടൈപ്പ്.
ആഹ് ആഹ് അതെ ഹാർഡ് ഫിസിക്കൽ കോപ്പി സാണല്ലേ?
ആഹ് ഫിസിക്കൽ കോപ്പിട്ടാ അതാകുമ്പോ നമ്മക്ക് അയിൻ്റെ ടിസ് സി ഡി ആയാലും. അയിന്റെ കവറായാലും നമുക്ക് ശേഖരിച്ചു വെക്കാല്ലോ അതൊരു
ആഹ് അതെ അതെ ഈ കാലത്ത് പിന്നെ ഇപ്പ ഇൻ ചെലക്കാല്ലോ ഫ്രണ്ട് വര്ണ്ട് ഇപ്പോ ഫിസിയൽ കോപ്പി എടുക്കാനാർഞ്ഞ്. ഈ സ്റ്റീബിന്റെ ആ തോന്നുന്നു അങ്ങനെ ത്രെൻഡ ഒക്കെ വര്ന്ന കാണാം ഇൻസ്റ്റലേ റീലൊക്കെ കാണണം.
അത് നല്ലൊര് താണ് നമ്മക്കൊരു മെമ്മറീസ് ആയിട്ട് നമുക്ക് എന്താ ശേഖരിച്ച് വെക്കാല്ലോ ഓർമ്മയായിട്ട്.
ഉം അതിപ്പം ഇതിപ്പ റിയൽ ലൈഫിൽ ഇപ്പം കാണാം അതായത് ഇപ്പം ഇന്നാള് ഞാൻ മട്ടാഞ്ചേരി പോയാരുന്നു. പ്പ മട്ടാഞ്ചേരി പോയപ്പോ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ഈ ടൈപ്പ് റൈറ്റർ ഇല്ലെ പണ്ട് കാലത്തെ ടൈപ്പ് റൈറ്റർ അതിനകത്ത് കേറ്റി പ്രിന്റ് എട്ത്ത് ഈ പര ന്യൂസ് പേപ്പർ വഴി ഒരു ഔട്ട്ലെറ്റ് മാലെ ങ്ങരും. നമ്മടെ നമ്മൾടെ പടം ന്യൂസ് ഒരു ന്യൂസ് പേപ്പർല് ഫസ്റ്റ് പേജ് സെറ്റപ്പ്. കാൺച്ച് ലൗവ് ഫൗണ്ട്ട്ട് മ ലൗ അറ്റ് മട്ടാഞ്ചേരി എന്നൊക്കെ ർഞ്ഞു. ഇവരെന്ത നല്ല പ്രൈസ് ചാർജ് ഇരുന്നൂറ് രൂപയ ഇരുന്നൂറ് രൂപയാണ് ഒരു മിനി സാൻ ഇച്ചറ വലിപ്പോള്ളണ്ട ഇച്ചടെ വലിപ്പ് അത് ഏറ്റവും മിനിമം സാനാണ് അതെ ഏറ്റ മിനിമം സാനാണ് ഇരുന്നൂറ് രൂപ മേലത്തേക്ക് ചെല്ലുമ്പോ മുന്നൂറ്, മുന്നൂ എമ്പത് രൂപടെ അയിഞ്ഞിട്ട് ചെ പല സൈസില് ഒരു ന്യൂസ് പേപ്പറിന്റെ സൈഡിലെക്കെ അ അഞ്ഞൂറ് രൂപ സംതിങ് കണ്ടോ തോ ഒട്ജൽ ന്യൂസ് പേപ്പറിന്റെ സൈസ് ഉം ന്റെ എ ഫോർ സൈസും ഇങ്ങട്ട് ചെരിയ അഒടെ
തം ഈ
നമ്മടെ ഈ എന്ത്വാ നമ്മുടെക്കെ ഒരു സാദാ അമ്പറ് രൂ നോട്ട് ബുക്കില്ലേ സൈസില്ലേ.
ആഹ് ആഹ് ആഹ് ആഹ്
ചെറിയ ഫോട്ടോ വെക്കാനുള്ള ടൈപ്പ് ഫ്രെയിം ഇല്ലേ നമ്മുടെ വീട്ടിലൊക്കെല്ല. ചെറിയട ഏറ്റോ ചെറിയട ഒരു കൈപ്പട്ടീടെ ളുപ്പല്ലേ അത് സെറ്റപ്പന്നെ ഇരുന്നൂറ് രൂപയ്ക്ക്
നൈസാണ
അത് നല്ല ബിസ് സാനാ അത് അങ്ങൻത്ത സാനം കിട്ടുവാണങ്കി നമുക്ക് മുട്ടേറ്റ ഒരു സ്ഥലത്ത് കൊണ്ടോയിട്ടുണ്ടല്ലോ അവടെ കൊണ്ടെങ്കി വിറ്റാ മതി അഹ്.
ആഹ്
നമ്മള് ഫോട്ടോ എടുക്കുന്നു അവടെ ഫിസിയൽ പ്രിന്റ് എട്ത്തിട്ട് ന്റെ കോപ്പി എട്ത്ത് കൊടുക്കുന്നു. ഇത് ശരിക്കും ഈ വിദേശ ത് മെയിൻ മോഡൽ ആണിത് ഇപ്പൊ ഇറ്റലിയിലൊക്കെയ പോയാലും മുംബൈലൊക്കെ ണ്ട് ഇങ്ങൻത്തെ ഫോട്ടോ എട്ത്തിട്ട് അപ്പ തന്നെ പ്രിന്റ് എടുത്ത് ഇങ്ങനെ
അതേ ഈ വിദേശികളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹികുന്ന ആകർഷി ഇബടെ നടക്കും.
ഞ്ചേരി അങ്ങനൊരു ടൈറ്റിലൊക്കെ ഒരു സോവർണിയർ അതന്നെ ആ വാക്ക് അത് ആക്ക അതന്നെ
നിങ്ങടെ പുടിയ ട്രിക്കുകളൊക്കെ ഇപ്പൊ എന്തായാലും നാട്ടി വര്ണ്ട്. ഫിസിയൽ കോപ്പി എന്തായാലും ഇപ്പൊ ആൾക്കാര് ഇച്ചൊരു വാല്യൂട്ക്കണ്ട് അന്നെട്ടെപ്പോലെ ഉം
ബ്രോ നല്ല കോൺസോഡ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഈ എന്റെ പ്ലേറ്റ് പ്ലീസ്
ഞാന് സ്വാഭാവികമായിട്ട് നമുക്ക് എടുക്കാൻ താല്പര്യുണ്ട് പൈസ വേണ്ടേ സ്റ്റീമൻ്റ് സ്റ്റീക്ക് സ്റ്റീമിന്റെ കൺസോൾ ഈ അടുത്ത് എങ്ങാനും ഇറങ്ങിയലേ അതിനെ പറ്റി ബ്രോയുടെ അഭിപ്രായം എന്തുവാ.
അത് നല്ലൊരു കൺസോൾ ആണ് പക്ഷെ ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അതിനേക്കാട്ടിലും പെർഫോമൻസ് കിട്ടുന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടാകാൻ പറ്റും
ആണല്ലേ പി എസ് വൈ എടുക്കുന്നു ഈ എക്കണോമിയില്
പി എസ് ഐ എടുക്കുന്ന ലാഭമാണ്
ആണല്ലേ അത് എനിക്ക് തോന്നിയിട്ടോ പക്ഷേ പി എസ് ഇപ്പം ഈ പിന്നെ ഇപ്പം ആ സ്റ്റീമിന്റെ പ്രൈസ് റേഞ്ച് എത്രയാ കൺസോൺണ്ട്
അത് പൊറത്ത് പറഞ്ഞേക്കുന്നത് ആയിരം ഡോളേഴ്സ് എങ്ങടോ ആണ് ഉ ഉ ആ പ്രൈസ് റേഞ്ച്
ശെരിക്ക് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് എന്തായാലും വരും
ഉം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വരും അതിനെക്കാട്ടിം നല്ല ഒന്നെകിൽ പി എസ് ഫൈവ് എടുക്കുക അതാകുമ്പോ അമ്പത്തി ആറ് ങ്ങള് സംതിങ്ങ് ആകും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ നമുക്ക് നല്ലൊരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അത് ഇതിൽ ഈ സ്റ്റീം ഓയിൽസ് ഇല്ലേ അത് നമുക്ക് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും റൺ ചെയ്യാൻ പറ്റും ഓ ഓൽക്സ് ഓൽക്സ് ഓൽക്സിലാണെങ്കിൽ നമുക്ക് നല്ല സെക്കൻ് ഹാൻഡ് സാധനങ്ങൾ കിട്ടും കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളായാലും ഏതായാലും ഗ്രാഫി ണെങ്കിൽ നമുക്ക് നല്ല വിലക്കുറവിൽ അത് കിട്ടും
ഇപ്പ പിന്നെ റാമിന്റെ പ്രൈസ് കൂടുതലായോണ്ട് എല്ലാ ലാപ് പിനും അവടെ അർഹിക്കിനേക്കാ പ്രൈസ് ഇപ്പം കൂട്ലാണ് ഇപ്പം ഐ ഫൈയ്യും റൈയ്സൻ ഫൈസ് ആണേലുപ്പം തൊട്ടു വെള്ളത്തേക്കാ മുമ്പ് പൈസക്കൂട്ലാണ് ഇപ്പത്തെ എല്ലാ ലാബിനും
ഉം അത് ശരിയ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ടീം കോൺസോളിന്റെ പ്രൈസ് കൂടിയിരിക്കുന്നത് ചിലപ്പോ അതൊരു കാരണയിരിക്കും ഉ ചിലപ്പം പൈസ പഴയ രീതിയിൽ തന്നെ വരുവാണെങ്കിൽ ചിലപ്പോം കൊറച്ചും ഇങ്ങട്ട് കൊറഞ്ഞ പൈസയിൽ നമുക്ക് മേടിക്കാൻ പറ്റും സ്റ്റീം കൗൺസുകള്
ആഹ ഈ സമയ ഇപ്പം ഭയങ്കര കൂട്തലാണ് ഇപ്പം ഗ്രാഫിക് ഡിസൈനി വരെ ഇപ്പ ആണെങ്കി ഫുള്ള് എ ഐ ആണ് ചുമ്മാ ഒന്നും അടിച്ചു കൊടുത്ത പ്രൊമ്റ്റ് അടിച്ചു കൊടുത്താതന്നെ ഏ ഐ ൽ ഗ്രാഫിക്ക് ഡിസൈൻ വരും ഇനി വീഡിയോ എഡിറ്റിംഗും അങ്ങ എല്ലാം തന്നെ ഏ എടുക്കും എന്നാണ് എന്റെറെ ഒരു തോന്ന.
ഏയ് ള പണി ചെയ്യിപ്പിക്കാൻ ഏ ഇ എ ആയിരിക്കും നല്ലത് പക്ഷെ- അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയേറ്റ്തിങ്കിംങ്. ഇതിന് വേണ്ടിട്ട് നമ്മൾ വേണം എന്താണ് എൽജ് ഇത്-
പറഞ്ഞത് ശരിാണ് ഇപ്പം ഗെയി ഡെലപ്മെനറ്റൊക്കെണേലും വീഡോ എഡിറ്റി്ങ്ങിക്കെണേലും നമ്മൾ ഡേറ്റിവിറ്റി എന്തായാലുവേണല്ലോ.
ക്രീറ്റിവിറ്റി വേണം അല്ല പക്ഷെ പണി ചെയ്യാനഐഡ ആയി ആയിരിക്ക ഇതറിഞ്ഞോട്ടുള്ള ഐഡിയ നമ്മൾ കണ്ടെത്തി കൊൊടുക്കണം ഉം.
ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിനിട്ട് നമ്മള് പൈസ കൊടുത്ത പനിയെപ്പിക്കാനൊക്കെ അത് ഉണ്ടുകൊണ്ടുള്ളത് ഏ ഉണ്ടെങ്കി ഏനെന്തസം പണിരിപ്പിക്കുന്ന ആക്കാര് വിചാരിക്കൂ കാരണം പൈസ ലാഭംമാണ് പണിയതികം പോവൂല്ല സമയ ലാഭം അങ്ങനെ ഓരോ ലാഭം ഉണ്ടല്ലോ.
ഇതില് പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പ്രൊഡക്- നമ്മള് എ ഇടെ വർക്ക്നമ്മക് കമ്പയർ ചെയ്യാൻ പാടായിരിക്കും. ആ ആർടിസ് ആർട്ടിസ്റ്റ് എൻന്തെങ്കിലും ഒരു രൂപ. ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് അവർ. ഇത് ഒരു യുണീക്നെസ്സ് കാണും പക്ഷെ എ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഒരു യൂണീക്നെസ്സ് കാണാത്തില്ല അതുല്ലേ റിട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും. ഉം ഒരു
ഉം ഉം അത് നല്ല പോയിന്റ് ആണ് പക്ഷെ എന്നാലും. ഈ അടുത്തൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്ക് ഓർമ്മയില്ല ജിബിലി ടെ ട്രെൻഡ് ഒക്കെ അപ്പൊ ജിബ് ലിയുടെ ആപ്പ് സ്റ്റെയിലിപ്പം ചുമ്മാ. ഈ കാക്കതൊള്ളായിരം പ്രൊഫൈൽ പിക് ഇപ്പൊ എല്ലായിടത്തും അതെ ജിബ് ലിയുടെ ആപ് സ്റ്റയിലാണ്. ആ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയ ഒരു ആർട്സ്ല് ഭയങ്കര യുണീക്ക് ആയിട്ടും ഈ പുള്ളിയുടെ. നി ആഹ് ജിബ് ലി സ്റ്റുഡിയോ എന്നു പറ ഒരു എക്സ്ക്ലൂസീവ് ആപ്പ്സ്റ്റൈയിലാണ് അതി ഇപ്പൊ അങ്ങനെ കോമൺ ആയിപോയി അത്‌ എ ഐ ആന്ന് കാണും അതിപ്പം അല്ലെങ്കി നമ്മുടെ ഇപ്പം നമ്മുടെ ഒര് ഇപ്പം നമ്മുടേതായ ട്രേഡ്മാർക്കോ കോപ്പിറൈറ്റോ കൊടുക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഇപ്പം
അതെ.
ഇപ്പൊ ഇൻസ്റ്റേതന്നെ ആണെലും ധാരാളം ആർട്ടിസ്റ്റിനൊക്കെണ്ടല്ലോ ഇവർ നല്ല ആർട്ട് ചെയ്ത് വെച്ച ഫസ്. ഫസ്റ്റ് കമന്റ് ഇൻസ്റ്റേൽ റീൽ ഫസ്റ്റ് തൊറക്കുമ്പൊ ഫസ്റ്റ് കമന്റ് എ ഐ ന്റെ ആയിരിക്കും.
അതേ ആ യുണീക്നെസ്സ് പോവും ഏ ഇ വന്നു കഴിഞ്ഞാല്. അതേള്ളൂ അല്ലാതെ ഇപ്പം ബാക്കിയുള്ള ഡേ കമ്പനികളുടെ ടലാസുകളൊക്കെ. നമുക്ക് ഏഇൽചെയ്യാം കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും.
ഉം.
പിന്നെ. ബ്രോഎനിക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ബ്രോയ്ക്ക് നല്ല സജഷൻ ഉണ്ടോ
ഈ കാശെന്നെ പണിെയെടുത്ത്. കൃഷി രാവിലെ തൊട്ട വൈകിട്ട് വരെ പണിയെടുത്ത് കൃഷി ഈ അല്ലാടെ ഈ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നേ ഈ വീഡിയോ എഡിറ്റിംഗക്കൊ എ ഐ വരും ചെയ്യും.
ആ ബ്രോ പിന്നെ ഒരു കാര്യം ചോയ്ച്ചോട്ടെ?
അയ് ചോദിച്ചോ ചോദിച്ചോ.
ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വേടിക്കാൻ ഒരാഗ്രഹമാണ്. അ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സജഷൻ. തരാൻ പറ്റോ ബ്രോയ്ക്ക്?
ഞാനിപ്പോ ഇപ്പൊ അടുത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നെ എന്തായാലും റെക്കമെന്റ് ചെയ്യും പഷേ അയിന്റെ ഇപ്പത്തെ പ്രൈസ് റേഞ്ച് എനിക്ക് അറിയില്ലാട്ടോ. ജെ ബി എലിന്റെയോ അങ്ങനത്തെ ഏറ്റവും പ്രീമിയം ബ്രാണ്ടിന്റെ ആ സൈം പ്രൈസേജ് ഉണ്ടെങ്കി അത് വാങ്ങിക്കാനെ ഞാൻ റെക്കമെണ്ട് ചെയുള്ളു പക്ഷേ ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ലതാണ് പോക്കറ്റ് ഇതൊരു പോ നമ്മുടെ കൈപ്പത്തീടെ വലുപ്പൊള്ളൂ ഈ സാനത്തിന് ഞാൻ വാങ്ങിച്ച സാനത്തിന് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ആംകെറ്റ് ന്ന് ആണ്ടേ ഈ ബ്രാൻഡിന്റെ പേര് എ എം കെ ഇ ടിടി
ഓ
സംഭവം കൊള്ളാം പക്ഷേ ഇയിന് ഒരു പ്രശ്നം ഉണ്ടായിര്ന്ന് ഒരു തവണ ബാറ്ററിയുടെ ന്തൊ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എന്റെ കരി കൊണ്ട് ഞാന ഒരു സോൾഡറഡ യ്തു സ്ഥിതിയാക്കി എന്നാലും ഒരു അന്റെ വലിപ്പം എനിക്ക് അധികം ഒന്നും അറിയില്ല ചെറിയ പണിയൊക്കെയാണെ ഞാൻ എടുക്കും വയര് വിട്ടു പോകുക അങ്ങനത്തേതൊക്കെയാണ്
കൊള്ളാല്ലോ
ഇതിപ്പം സംഭവം കൊള്ളാം ഇത് കൈപ്പറ്റിയിടടെ വലിപ്പമള്ളൂ പക്ഷെ നല്ല സൗണ്ട് ഉണ്ട്
ആഹ മറ്റേ ജെ ബി എൽ ഗോഡണക്ക്
ആ ബ്രാൻഡ് അത്യാവസം നല്ലതാണ് നല്ല സൗണ്ട് ഉണ്ട് സാനത്തിന്
ആഹ വോയിസ് ഉണ്ട് ബാസ് ആണോ കൂടുതല് അതോ വോക്കലാണോ
ബാസ കൂ ബാസാ കൂടുതൽ വോക്കൽ കുറവാ നല്ല ബാസ്ണ്ട് ഈ സാധനം ചെറുതായിതുകൊണ്ടില്ലേ ഇതിപ്പോ നമ്മള് മേശേൽ വച്ച് ഇത് ഓണാക്കുവാണെങ്കി ഫുൾ സൗണ്ടിൽ ഈ സാധനം തെടിച്ചു പോവും. ഇങ്ങനെ കുളുങ്ങി കുളുങ്ങി ടേബിളിന്റെ സൈഡീക്കൂടെ താര വീണു.
ഓക്കെ ഓക്കെ ഇത്ണ്ടോ? ഏഹ് എത്ര പ്ലേ
എന്നാ ബ്രോ സം. ഓഹ് ബ്രോ സമയമായില്ലോന്നാ
ആഹ് ശരിയെന്ന്
ഓക്കെ ഓക്കെ